ഹലോ
ഹലോ
കേക്കുനിക്കുന്നില്ലേ
കേൾക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷങ്ങള് സുഖണോ എന്നിട്ടെന്താ ഫുഡൊക്കെ കഴിച്ചോ?
ആ ഫുഡ കഴിച്ചു കൊറച്ച് ഒരു ചായ വൈകുന്നേരത്തെ ഒരു ചായ കുടി കഴിഞ്ഞു. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഏഴ് മണിയാവും
ഏയ്മണിക്കൊരു ചായ ഉണ്ട് ചിലോടതുകൂടെ
ആ അതെ അതെ അ അത് കഴിഞ്ഞു ഇനി ചോറ് വല എന്താ ലൈറ്റ് ആയിട്ട് ചോറ് ഒരു ഒമ്പതര പത്ത് മണിയാവും
ആ അങ്ങനെ ഷുഗറോ അങ്ങനെ എന്തെങ്കിലുംണ്ടോ?
ഇല്ല കൊപ്പ ഇതുരെ കൊഴപ്പൊന്നൂല്ല
എന്നാലും ചെറിയൊരു കൺട്രോളിങ്.
ആ അതെ പിന്നെ.
സ്ത്തിം ഒക്കെ അങ്ങനെ പോണു കുട്ടികളൊക്കെ
രണ്ടു ദിവസം മഴ ഇല്ല്യ അവിടൊക്കെ എങ്ങനെയാ?
ഇവിടെ അങ്ങനെ തന്നെയാണ് രണ്ടു ദിവസമായിട്ട് മഴല്ല നല്ല വെയിലാണ്.
വെയില കണം നല്ല ചൂടു ഉണ്ടല്ലേ
വ വേനലക്ക് എങ്ങനെ ഉദിച്ച് രണ്ട് വെയില ഇറക്ക ണോ അതേ മാരിക്കത്തെ വെയിലാണ്.
ഞാൻ പറഞ്ഞും ചെയ്ത് തേങ്ങ ഞങ്ങ ആട്ടല് കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ് ചെയ്ത് ഇപ്പോളൊക്കെ ആട്ടാന് വെട്ടിക്ക നല്ല ഷാറായി.
വിശ്വസി അതാണ് നമ്മള് ക ഇപ്പോ നാളെ നേര നേ രാത്രിമയ പെയ്തില്ല ഒന്നും പറയാൻ പറ്റൂല്ല നിട്ട് കുട്ടികളൊക്കെ ഫുഡ് കഴ ച്ചോ
ഇല്ല കയിച്ചിട്ടില്ല അവർക്ക് ഒരാധന ചായ ചക്ക കൂട്ടാനായിരുന്നു അപ്പൊ അത് കൊടുത്തിട്ട്,
ആഹ്
ആത് ഇപ്പൊ തിന്നണ ഇനിപ്പ അടുത്തിട്ട് ഇല്ല വർക്ക് ഒന്നും ചെയ്യണില്ല ഉം നിങ്ങളാ
വർക്ക് ചെയ്യണെന്നില്ല വീട്ടിൽന്നെയാണ്
ഏ നല്ല ആഗ്രഹം ഉണ്ട് ഒരു വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അമ്മ ക്ക് ആ ഒരു ഏണിങ്സും ഇണ്ടവൂല്ലേ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ കഴിനില്ലാട്ടോ കുറച്ചും കൂടെ കുട്ടികളൊക്കെ ആയിട്ടുള്ള ബിസ് സി ലൈഫാണ്
അത് ഉം അത് കുട്ടികള് വലുതായിട്ട് നമുക്ക് ഒന്നിനും പോകാൻ കഴിയൂലാ അല്ലെങ്കി പിന്നെ നമ്മള് രണ്ടും കല്പ്പിച്ച് നമ്മളൊരു വർക്കിന് ഇറങ്ങണം
റങ്ങണം അതാണ് അതാണ്
കുട്ടികള് സേഫാക്കിയാണ് നമ്മള് വർക്കിന് പോവാനാണെന്ന് ആഗ്രഹിച്ചെന്നാല് ഒരിക്കലും കുട്ടികള് വലുതാവും ഇല്ല നമ ക്കയിനുള്ള ടൈമൊക്കെ കാ കിട്ടൂലാ
ഞാന് പറയും ഓരോട് ഉമ്മച്ചിക്ക് എന്ത് അവർക്ക് ഇള്ള ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കാല്ലാ നമ്മക്ക്
ആ അത് പറ്റും നമ്മട കയ്യില് എന്തേലുണ്ടെങ്കി നമ്മക്ക് പൊറ ത്ത് പോകുമ്പോ നമുക്കതായി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഫുഡ് വാങ്ങാന് കാരണം ചെലപ്പോ നമ്മള കയ്യില് തിട്ടപ്പായ പൈസക്കരം ഇനി ഒന്നും വേണ്ട നമുക്ക് കി ട്ടുന്നത് നമുക്കിഷ്ടപ്പെട്ട എന്തേലും വാങ്ങാൻ ഇനിയിപ്പോ ഒരാളടുത്ത് നമ്മുക്ക് പൊറത്ത്ന്ന് പൊറത്ത് പോകുമ്പോ ഒരാൾടുത്ത് വാങ്ങിയാലും അനക്ക് കിട്ടാണ്ടല്ലോ കിട്ടുമ്പോ തിരിച്ച് കൊടുക്കാന്നേലും വിചാരിക്കും
അതെ അതെ പിന്നെ നമ്മള് ഇവര് ക്ക് ഹസ്ബൻഡ് അവർക്ക് ഓര്തായിട്ടന്നെ ഉണ്ടാവല്ലോ ബുദ്ധിമുട്ടുകള്
ല്ലെ നമ്മളെ എന്താണ് ഹോസ്പിറ്റൽ കേസ് കള് ഒക്കെ വരുന്ന ഓരോര സമയത്ത് ഓല് ഓല് നോക്കായിട്ടല്ല അ ഓ പറഞ്ഞ പോലെ ഒലാള് പ്പ കൈനത്തിലേറെ നമ്മളെ നോക്കണുണ്ട് പറഞ്ഞിട്ട് കാര്യല്ലാ
അതെ അതെ
ആ അറ്റോം ഈ അറ്റോം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് ഓൽക്കല്ലേ അറിയോള്ളൂ
ശരിയാണ് ശരിയാണ് പഠിച്ചാനൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഡിഗ്രി ഫുള്ളായില്ലാ ഡിഗ്രി ഫുള്ളായി
അല്ലെ എന്തെങ്കിലുമല്ലേ ഇത് കൊടു നിങ്ങൾക്ക് വർക്ക്
ആ അന്നൊന്നും അത്ര ശ്രദ്ധിച്ചില്ലാ ഇപ്പ പതിനാല് വർഷായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പ തോന്നും പോയാ മതീന്ന്.
മ
ആ അപ്പൊ പിന്നെ ഇട്ടെറിഞ്ഞു വീട്ടിന്നങ്ങട് എറങ്ങി പോവാനും വയ്യ വീട് ഇവിടെ ജോലി ഇതും കഴിഞ്ഞ് കൊറച്ചും കൂടെ കഴിയണം വീട് വീട് പ്പന്നയാണ്അതൊക്കെ കുടിരുന്നേന്റെ ഷം അപ്പോളൊക്കെ നമ്മൾ ഒറ്റക്കൊക്കെ ആവുമ്പോ ഒന്ന് പോകണം എന്നാലെപ്പോൾ ശരിയാവുള്ളൂ എന്തെങ്കിലുമൊ കെ ഇപ്പൊ ഫാഷൻ ഡിസൈൻ പലതും ഉണ്ടല്ല.
ആഹ പലവർക്കും ഗ കാര്യങ്ങളുണ്ട് ഞാനൊന്നും ചെയ്യന്നില്ല ഞാൻ വീട്ടിലിരി എനിക്കുതേമാതിരി എന്തെങ്കിലും ചെ ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹാണ് നിങ്ങൾ പറഞ്ഞ തന്നെ നമുക്ക് മനസ്സിലാവോലെ എന്താവും എന്നുള്ളത് ആ മറ്റ് മക്കളൊക്കെ എന്താണ് ചെറിയ കുട്ടികളന്നാണ് മൂ മൂത്താള് അഞ്ചാം ക്ലാസ്സിലാണ്. ചെറുത് മൂന്നാം ക്ലാസ്സിലാണ്.
എ
എന്നാ കുട്ടികൾ വലുതാവും ചെയ്യും നമ്മള് ഫ്രീ ആവുംചെയ്തേക്കുണു ന്നാ കുട്ടികളെ നമ്മൾ നോക്കേണം പ്രായാണ്
അതെ ശരിയാണോ എന്റെ മോള് എട് വല്യ ഡി എം എൽ ട്ടോ അതെന്ത് കോഴ്സാണ് എനിക്കതിനെ കുറിച്ച് അറിയില്ല ഡിപ്ലോമ ശരി ആ ആ് ആ അത് ശെരി എന്നിട്ട്
ജയിച്ചില്ല
ഇപ്പ വർക്ക് ഇപ്പ
ഇല്ലേ പഠിക്കാനും പോണില്ല പത്തു പന്ത്രണ്ട് വർഷം കല്യാണം കഴിഞ്ഞെന്ന് ഇന്ന് ഇപ്പൊ ഇവിടൊള്ള പഠനാണ്
ആഹഹഹ ഓൺലൈൻ ആയിട്ട് എന്തേലും പണി ഇപ്പോ പഠിക്കന്ണ്ടാ ഓൺലൈൻ ആയിട്ട് പഠിക്കന്ണ്ടോ
ഇല്ലേ ഒന്നും ചെയ്യുന്നില്ല
അത് ശരി ഉം ഇപ്പ എല്ലാ മേഖലകളിലും ഉണ്ടല്ലോ ഓൺലൈൻ ആയിട്ട് നല്ല തെര ഉണ്ടല്ലോ
പക്ഷെ മ്മക്കൊന്നും ഇല്ല സാഹചര്യങ്ങൾ എനിക്ക് ഒന്ന് ഓൺലൈൻ ക്ലാസിനോട് എനിക്ക് താല്പര്യമില്ല എനിക്ക് ഓഫ് ലൈൻ ക്ലാസ് മതി
ആ അന്നാ
ആഹ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ നമുക്ക് എന്താണ് വീട്ടിലിരുന്ന് മടുത്തു ഇനി വീട്ടിലിരുന്ന് പഠിക്കാന്ന് വെച്ചാൽ എനക്ക് വയ്യ വയ്യാന്നല്ല വീട്ടില് വെറുതെ ഇരി നമ്മള് വീട്ടിത്തെ കാര്യങ്ങളും നമ്മള് ചെയ്യണം പിന്നെ നമുക്ക് വർക്കുകളും നമ്മള് ചെയ്യണം ഏ നമുക്ക് അപ്പൊഴെ ഫ്രീഡല്ല അപ്പൊ
ആഹ് ശരിയാണ്
മറ്റേത്ന്ന് പറഞ്ഞാൽ നമുക്ക് പോവാണ്ടെങ്കിൽ നമുക്ക് രാവിലെ എന്താ ചെയ്ത കും നമുക്ക് എന്ത് ചെയ്യാം പോയാൽ മതി പിന്നെ വൈകുന്നേരം വന്ന വന്നാ മതി ആ ചെറിയ വീട്ടിലിന്ന് തന്നെ നമ്മള് എന്തേലും കാര്യമുണ്ടേലും നമ്മള് ചെയ്യണ വർക്കവിടെ സ്റ്റോപ്പാക്കി ഇപ്പന്തുചെയ്യണം നിർത്തി വച്ചിട്ട് നമ്മള് വീണ്ടും ഈ കാര്യങ്ങൾ വന്ന് ചെയ്യണം നമ്മള വീട്ടത്തെ ജോലിയും കയിയൂല്ല നമ്മള ജോലിയും കയിയൂല്ല
ശരിയാണ്
പോവുകവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും പോണല്ലോന്ന് വിചാരിച്ചിട്ട് വേഗം ചെയ്ത് തീർത്തിട്ട്
പെട്ടെന്ന് പോവയും ചെയ്യും ഉം
നമ്മള് വിചാരിച്ചും ഈ വർ ക്ക് എന്ത്‌ ചെയ്യ നാക്ക് എന്താണ് ഫുുള്ളാക്കി കൊടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യൂല. പിന്നെ അതൊക്കെ നാളൊക്കെ നമു ക്കൊരു ബാരാവും പിന്നെ അവര് പറഞ്ഞ സമയത്ത് നമ്മള് സബ്മിറ്റ് ആക്കണം എന്നുണ്ടെങ്കില് അപ്പോ മുക്ക് എന്ത് ചെയ്യും വീട്ടക്ക്‌ ജോലി ഉണ്ടാകും ഇതും ചെയ്യാണ്ടോ
ശരിയാണ് പിന്നെ അപ്പത്തെ നമ്മൾ ഓരോ ഡെലിവറിയും കഴയുക അങ്നെൊക്കെയിട്ടട പിന്നെ പക്ഷേ
അങ്ങനെ ഉണ്ട് നിയമോ ഇവനാക്കും ഓൺലൈൻ ആയി കഴിഞ്ഞ അത എങ്ങനെയാണെങ്കിലും പിന്നെ അതിനായിട്ട് ഒരുങ്ങി - ഇപ്പോടുന്നവല മുഴവനാക്കും ഇന്നെ സംബന്ധിച്ചിടത്തോളം മുഴവന ആാക്കൂല അതുകൊണ്ട് ഓൺലൈൻ ക്ലസിനും നിക്ക് താല്പര്യമില്ല ഓഫ് ലൈൻ ക്ളാസ്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കിയോക്കും ഒന്ന് വീട്ടില് ഇരിക്കാൻ വയ്യ അതാണ് പുറത്ത് പോണം ജോലി ചെയ്യണം അല്ലെങ്കിൽ പഠിക്കാൻ പോകണം എന്നൊക്കെ തോന്നാനുള്ള ഒന്നാമത്തെ മെയിൻ കാരണം പിന്നെ പഠിച്ച്ങ്ങാണ്ട് വീട്ടിലിരിക്കാൻ വയ്യ
ട്യൂഷനൊക്കെ എടുക്കാറുണ്ടോ വീട്ടിൽ വച്ച്
ഇല്ല ട്യൂഷനൊന്നുംടുക്കലില്ല അതിന്നുള്ളൊരു ഇത് തില്ല
ആഹ
നമുക്ക് അല്ല അ നമുക്ക് നമ്മക്ക് നന്നായി അറിയണം എന്നുണ്ടെങ്കി നമ്മക്ക് കുട്ടിയാക്ക് പറഞ്ഞൊടുക്ക കൈയള്ളോ
അതെ അതെ ശരിയാണ് പിന്നെ ഫ്രീ ആവണം ഉം അല്ല കുട്ട്യോളെ ടൈമിന് ഞമ്മള് ഒഴിവാവണല്ലോ
ആ അതാണ് പിന്നെ നമ്മക്ക് എന്തൊക്കെയോ അറിയ് ഞ് അറിയും ന്ന് പറഞ്ഞാണ്ട് ഒരു കുട്ടിക്ക് ട്യൂഷൻ എടുത്തിട്ട് കാര്യമില്ല
ശരിയാണ്
ആ കുട്ടി നമ്മക്ക് ഒരു ഫീസ് തന്ന്കാണ്ട് നമ്മളെ വിശ്വാസിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതി മാത്രം എഫേർട്ട് എടുത്ത് ആ കുട്ടിക്ക് പറഞ്ഞ് കൊടുക്കണം അപ്പോ അതിനുള്ള ഒരു മൈൻഡാണ് അ ആ ആ രക്ഷിതാക്കൾ ഒക്കെ നമ്മൾ ചെയ്യണത് അപ്പൊ ആ കുട്ടിക്ക് ട്യൂഷന് വരുമ്പോ അല്ലെങ്കി രക്ഷി- ട്യൂഷന് വിടുമ്പോ ഞാൻ എന്താണ് എന്റെ കുട്ടി മെച്ചപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഇണ്ടാവല്ലോ
അതെ അതെ അതിന് വേണ്ടിട്ട്
പിന്നെ നമ്മളെ അടുത്തേക്ക് വര്ണത് അപ്പൊ ഞാൻ വിചാച്ച് നമ്മക്ക് കിടന്ന് എന്തെങ്കിലും പാൾട്ട് പറ്റോ എന്നുള്ളൊരു ഇതാണ് അതാണ് ടീച്ചിങ്ങിനോട് എനിക്ക് ഇല്ലാതെ ട്യൂഷനോടുള്ളൊര് ഇതില്ലാ എന്ന ടീച്ചിങ്ങ് ആണേ നമക്ക് കുഴ പ്പ ല്ല
ആ അതെ ശെരിയാണ്
അങ്ങനെയല്ലല്ലോ നമ്മള് ഇഷ് വിശ്വസിച്ചൊരാളെ ഏൽപ്പിക്കല്ലേ
ശെരിയാണ് കുട്ട്യാള് അതുകൊണ്ടാണ്ട് മെച്ചപ്പെടണം ന്നാ പിന്നെ നമ്മക്ക് അം അവിടെ നമ്മളെ വീട്ടക്ക് പറഞ്ഞയ്ക്ക്ണെ
നമ്മളെ കുറിച്ച്ങ്ങാണ്ട് പിന്നെ ഓല് പറയണം ഔ ന്റെ കുട്ടി ചെണ്ട്ന്നുള്ളത് പിന്നെ ചെറിയ കുട്ട്യാക്കൊക്കെ ഇട്ക്കാൻ കയ്യും വല്യോര്ക്കൊന്നും ചെറിയ കുട്ട്യാക്കെന്നെ ഓക്കെ
ആ ബേസൊക്കെ ക്ലിയർ ആക്കാനോ
അങ്ങനെ അതിനൊക്കെ തന്നെ ചെയ്യുള്ളൂ അല്ലാതെ നമുക്ക് ഈ പാഠപുസ്തകങ്ങളായിട്ട്
ആ ആ ആ കുട്ട്യാളെ കുട്ട്യാളെ പഠിപ്പിക്ക കുട്ട്യാളെ ഈ ടൈമിൽ പഠി ക്കോ
ആ് കുട്ട്യാള് താ ഒക്കെ അങ്ങോട്ടും ഇങ്ങട്ടും തിരിഞ്ഞാ എവിടേലും സൈഡാവും
സൈഡാവും അതെന്നെ എല്ലാരവസ്ഥ ആ ഞമ്മള് ഇരുന്ന് സൈഡായ ആ കുട്ടികൾ അതെ പോലായി അല്ല അവരെ പിന്ന ന്നാലെ ഞമ്മള് നടക്കണം
ഇന്ന് സ്കൂളിട്ട് വന്നയ്ക്കെന്തെങ്കിലും വായിച്ചോ എഴുതിക്കോന്ന് പറഞ്ഞാല് അപ്പോ ഓല് ചെയ്യൂല എന്നിട്ട് വൈകുന്നേരം ഏഴ് മണി വരെ ആ ഏഴ് മണി അണ്ട് കയ്യണം എന്നിട്ട് എട്ട് മണിക്ക് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ
മദ്രസ്ത്തതും ക്കൂൾത്തതും ഒക്കെകൂടി കൂട്ടി കൊയക്കും
ആ എന്നിട്ട് സമയല്ല ഇതാണ് ഇതാണ്
ആഹ് ആ് എല്ലാർത്തും അപ്പൊ അതന്നെയാണ് അവസ്ഥ
എല്ലാർഥ അപ്പൊ ഉണ്ടാവും ഒൾകൊരു ഓൺലൈൻ യിട്ട് അപ്പ എ യൂട്യൂബ് നോക്കാ എന്ത യൂട്യൂബ് നോക്കി ആൻസർ ചെയ്യണ്ടാവും ക്ലാസ്ക്കണ്ടാവും ജോറായ തിരക്കാണ് നിട്ട് അതിന്റെടേൽ കുട്ടക്കല്ല പപ്പടം പരിച്ചട്ട ട്ട ട്ടൊച്ചി ഉ അടുക്കളി പോയോക്കാലോ തീർ
ഉ കിടങ്ങിറങ്ങിട്ടുണ്ടാവുഅതാണ് പിന്നെ നേരത്തെ പോകണ്ടല്ലേ സ്കൂളക്ക് മദ്രാസത്ത് നേരത്തെ എണീട്ട് പോവല്ലോ അവിടെത്തെ ആറ്മണിയാണ് ആ അത് കഴിഞ്ഞു വനിട്ട്‌വേണ്ട പിന്നെ മദ്രസ വിട്ട് വന്ന അപ്പ തന്നെ സ്കൂൾകു പോകുംഅപ്പ സ്കൂള് പിന്നെ കുറ- കുറച്ച്നേരത്തെ ആ സ്കൂളിലുള്ള ഇതാ ട് വൈകുന്നേരം വന്നാൽ വിഷപ്പ് വേശക്ക്ണ്പറഞ്ഞിട്ട്‌വരവ് തന്നെ
വെശക്ക്ണ്എന്ന് പറഞ്ഞട്ട വരെവിടെ ചോറൊന്നും പറ്റൂല്ല എന്തങ്കലും ചായയും കടി
ആ എല്ലായിടത്തും തന്നെ ചോററ്റുല്ല ചോറ് ചോറ് നമ്മളൊക്കെ പോയിരുന്ന കാലത്തൊക്കെ ചോറാ തിന്നിരുന്ന് ന്നത്
ഞാൻ പറയും വേശകണീന് ചോറ് എപ്പോഴാണ് നമ്മള് പൂതിക്ക് നമ്മുടെ ഇഷ്ടത്തിനാണ് ചായയും കടിയും കുടിക്കാറ് ഇവിടത്തൊന്നുംല പറ്റൂല അപ്പൊ ശരി എന്നല്ഓക്കെ
ഓക്കെ